ഹലോ കേൾക്ക്ണില്ലേ ആഹ് എന്ത എന്താ നല്ല വർത്താനം ങ്ങനെ പോണ്. എന്താ ഔട്‌ത്തെ വിശേഷൊക്കെ എന്താ
നല്ല വിശേഷം കൊഴപ്പൊന്നുല്ല
ചായ കുടിച്ചിട്ടല്ല. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ
അത് ശരി, ന്ന് മക്കളെല്ലാരും വീട്ടിലുണ്ടാവൂലേ?
മക്കള്ണ്ട്, പ്പൊ കൊർച്ചാള് മദ്രസ്ക്ക് പോയിട്ട്ണ്ട്
ആഹ്
എന്താ മൂന്നാള് പോയിനു, അയ്ല് വല്യത് മദ്രസ്ട്ട് വന്ന്ക്ക്ണ് രണ്ടണ്ണം ന്നി വെര രാനാവ്ണൊള്ളൂ. ഒക്ക പയേ സമയത്താണ് മദ്രസ്സ്
മൂന്ന് മക്കളാ?
നാല് മക്കള്ണ്ട്. ചെർത് പോണ്ല്ല. മദ്രസിലാക്കി ട്ട്ല്ല. യു കെ സ്കൂള് യു കെ ജി ലാണ്
വല്ല്യ കുട്ടി എത്രയിലാ പഠിക്ക്ണത്?
വൽത് ഒമ്പത് ല്
ഒമ്പത് ല് ആഹ്. പിന്നെ എത്ര ആൺകുട്ട്യളും പെൺകുട്ട്യളും എങ്ങനെ കുട്ട്യളൊക്കെ എങ്ങനെ?
മൂന്ന് പെൺകുട്ട്യാളും ഒരാൺകുട്ട്യാണ് രണ്ടാമത്തതാണ് ആൺകുട്ടി, ന്ന്പ്പ ശനി ആയോണ്ടേയ് എല്ല രും വീട്ടില് ണ്ടാവും
ഏതക്ക എഴ്നേറ്റിട്ടില്ലരും ആരും?
ആ മൂന്നാള് പോയി ചെറുത് പണിറ്റെ രാണ്
എല്ലാരും വന്നിട്ടാണോ ചായ കുടിക്കാ?
അങ്ങനൊന്നുല്ല. ഞാൻങ്ങനെ കൊർച്ച് കോളെയ്യാൻലൊണ്ടങ്ങനെ വൈകിയതാണ്. ഒക്ക പലേ സമയത്തൊക്കെ വന്നന്നെ കുടിക്കല്
ഇന്നാട്ട് മഴണ്ടോ?
ഉം മഴപ്പാ രാവിലെ കുട്ടികളെ മദ്രസ്ക് പോണ ടൈമിലൊക്കെ പെരും മഴേന്നു ഇപ്പളുംങ്ങനെ ചാറിങ്ങോണ്ട്ക്ണ്ട്.
ഉം ഭർത്താവൊക്കണ്ട വീട്ടില്ള്ള ആളാണോ ഭർത്താവ്? ഭർത്താവൊക്കെ നാട്ടില്ള്ള ആളാണോ?
ആഹ് ഭർത്താവ് നാട്ട് തന്നേണ്
വീട്ട് പിന്നെ വേറാരൊക്കെണ്ട്?
വീട്ടില് ഞാനും ഭർത്താവും കുട്ടികളും തന്നെയൊള്ളൂ. ഞങ്ങള് വേറെ വീട് വെച്ച് ങ്ങനെ മാ പെയ്തതാണ് ഉം നല്ല മഴേണ് അവടെങ്ങനെ മഴയൊക്കെല്ലേ?
ആഹ് മഴയണ്ടന്ന് രാവിലെ വരെ മഴയണ്ടേ ഇപ്പൊ നേരം വെൾത്തെന്റെശം മഴ്തിട്ടില്ല.
ഏ ഇവിടന്ന് രാവിലെ നല്ലൊരു മഴയ്തു പിന്നെ മൂത്തോമ തൂ മദ്രസകൊണ ടൈമില് നല്ല മഴയ്നു ഞങ്ങൾ ഓട്ടോല്ല വിട്ടത് നെ മഴോണ്ട്.
ആഹ് പിന്നെ അടുത്തല്ലേ മദ്രസ അടുത്തണോ മദ്രസൊക്കെ?
അത്രല്ല മറസ്സ് കൊ കൊറച്ച നടക്കാൻ പോവാൻണ്ട് ഇങ്ങോട്ട് നടന്നു പോരും. അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടോയ് കൊടുക്കലാണ് ആറ്മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇര്റ്റാവുല്ലേ
ആ ആഹ്
ങ്ങട്ട് പിന്നെ അല്ലെങ്കിൽ ബസ്സിന് പോരുംല്ലെങ്കി നടന്നുലും
എന്താ ചായക്കടിയൊക്കെ?
ചായക്ക് ദോശയാണ്.
ചോറൊക്കെ ഇടിയാകെഷ് വോ കുട്ടികളൊക്കെ വന്നയ്ന്റെഷം ഉണ്ടാക്കുള്ളൂലേ?
ആല്ല ചോറ് ഞാ കൊർച്ച് പയചോറുണ്ടല്ലോ അതാളിപ്പിച്ചു റ്റീക്ണ് ചോറ് വ ആഹ എള്ബി വെച്ച്ക്കുണ് അരി ഇട്ടിട്ടൊന്നുല്ല
ആഹ ആഹ
മഴയല്ലേ വേ പണിയൊക്കെ ഒരിക്കി ഒര് പാകത്തിരിക്കാലൊ അടങ്ങി പൊറത്ക്കൊന്നും എറങ്ങാൻ നോക്കണ്ട.
മടിണ്ടാവുംല്ലേ മടിയുള്ളോസാണല്ലോലേ ശെനിയായ്ച്ചന്റെ ഒരു മടിയാവ ശനിം ഞായറൊക്കെ കുട്ടികൾക്ക് പോവണ്ട ആണ്ട്ക്കരൊസ്സവും ല്ലെ?
അഹ് എല്ലാം ഒറിക്കാ പിന്നെ നമുക്ക് അങ്ങനെ
ആഹ്
മഴയാകുമ്പഴേ ഒന്നിനും തോന്നൂലല്ലോ തണുപ്പ് മഴഴൊക്കെ ആയിട്ട് മ്
പിന്നെ എന്തൊക്കെയാ പിന്നെന്തെലും ജോലി എന്താ ഫ്രീ ആയിട്ടൊക്കെ എന്താ ചെയ്യല്
ഫ്രീ എന്നപ്പോ ഇതിപ്പോ കുട്ടികളൊക്കെ സ്കൂൾ പോയെ പിന്നെ ഫ്രീയാണ് പക്ഷെ വീട്ടില് ജോലിയൊന്നും ഇല്ല ഞാൻ കുറെ വർക്ക് ഫ്രം ഹോം ഒക്കെ നോക്കി പക്ഷെ ഒന്നും സെറ്റ് ആവണില്ല
അഹ്
ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിരുന്നു അനിപ്പോ ജോലിക്ക് പോകവാണെങ്കിൽ മക്കളൊക്കെ ചെറുതായോണ്ട് ആയി ഇവരൊക്കെ സ് സ്കൂള് പോ ഇവിടെ അടുത്ത സ്കൂളായോണ്ട് പത്തരക്കാണ് ഒരു ബസ്സ് വരിക
ആശരി
അപ്പ ഞാന് പറ്റൂല. ആഹ് വീട്ടില് ആളില്ല പിന്നെ ജോലിക്കൊന്നൊക്കെ പറഞ്ഞാ നമ്മള് തന്നെ നേർത്ത ഒമ്പത് ഒമ്പത് പത്തര ആകുമ്പോ സ്റ്റാർട്ട്‌ ചയ്യുല്ലേ
ആഹ്
അഹ് പോണന്നൊക്കെണ്ടേ പോവാ ഓ ഇപ്പൊരു മാർഗല്ല അപ്പ അങ്ങനെ കിടപ്പ കുറേ വർക്ക് ഫ്രം ഹോം ഒക്കെ നോക്കും പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടൊന്നുമില്ല
ആഹ് ആഹ് പിന്നെ വീട്ടില് ജോലിക്ക് വിടാനൊക്കെ താല്പര്യമുള്ള ഭർത്താവാണോ
അല്ല ഭർത്താവിന് വല്യ താൽപ്പര്യൊന്നുമില്ല പടി പടിപ്പിക്കുന്നതിനോടും ഒന്നും താല്പ ഇല്ലില്ല ഞാണ്ട് ഞാന് പ്ലസ് ടു അന്നെ ഇപ്പ നാല് മക്കളായിട്ടാണ് ഇപ്പൊ നാല് വർഷം മുന്നേയാണ് ഞാ പ്ലസ്ടു കംപ്ലീറ്റ് ചയ്തേ
അയിന്റെ ഇടയില് നാല് കുട്ടികളും ഉണ്ടായോ
ആഹ് നാല് മക്കളുണ്ട് എനക്ക് ഇപ്പൊ നാല് വർഷം മുന്നേയാണ് ഞാൻ പ്ലസ് ടു
ആഹ്
കംപ്ലീറ്റ് ചെയ്ത് എന്താ പത്ത് പത്തൊന്നോ വർഷം ഗ്യാപ്പിന് ശേഷമാണു
പ്ലസ് ടു ആഹ് തുല്യത പരീക്ഷ എഴുതി എടുത്ത് അങ്ങനെ എഴുതിയെടുത്തതാ
തുല്യത അത് തുല്യത അല്ലാ അതേപോലെ ഈ എൻ എ സ്സിന്റെ ആറ് മാസത്തിന്റെ ഒരു കോഴ്സ് ഉണ്ടല്ലോ പ്ലസ് വണ്ണും പ്ലസ് ടു പാടെ ആറു മാസം കൊണ്ട് എഴുതണെ അങ്ങനെ പോയി ഞാൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേ അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് അതും ഡാറ്റാ എൻട്രി കോഴ്സും പഠിച്ചൂ
ഉം
പക്ഷെ ഹസ്ബൻടിനും പഠപ്പി പഠപ്പിക്കുന്നതിനോടും ജോലിക്ക് പോന്നതിനു വല്യ താല്പര്യോന്നുല്ല പിന്നെ ഞമ്മളിങ്ങനെ സൊയിര്യം കെടുത്തിങ്ങാണ്ട് കൊടുക്കാതെക്കുമ്പാണ്ട് സമ്മയിച്ചിട്ട് അങ്ങനെ അതാണ്
ചെറിയൊരു സപ്പോർട്ട്ണ്ട് ചെറിയ ജോലി കിട്ടിയ കൊഴപ്പുല്ല ന്നാ പൊർത്തെറ്റെ പോകാനും പാടില്ല ആ ഒരു രീതിയിലേര്ക്കും ല്ലേ
ആഹ് അത് ഫസ്റ്റ് പേര് ഇപ്പ ഈ പഠിക്കാൻ പോകാണല്ലോ ഫസ്റ്റ് പിന്നെ നമ്മള് ഓരു പറഞ്ഞാ കേൾക്കാതെ ടെയിലി പോകും പിന്നെ അങ്ങ് ശരിയാകും
ആഹ് ആഹ് അതെ അതെ
ആഹ് അങ്ങനെ ഓരെ സമ്മതം കിട്ടിട്ടൊന്നും ഒന്നിനും കൂടുല്ല ഞാനിങ്ങനെ ഓ സാം ആഹ് ഒരു അർധ സമ്മതം കിട് കിട്ടുമ്പോത്തിന് ഞാൻ പിന്നെ വേഗം പോകും വല്ലാത്ട് മൂളല് കിട്ടിയാ പിന്നെ ഏഹ് പോകും അല്ലാതെ വല്ലാതെ സമ്മതിച്ച്ങ്ങാണ്ട് ഒന്നും പറഞ്ഞേ ക്കൂല അപ്പൊ പിന്നെ പോയാ അവ്ടെ ഒന്ന് സെറ്റായാ പിന്നെ ഒന്നും പറയൊന്നുഇല്ല
ഉം ഉം അല്ല പൊതുവെ ആണുങ്ങൾ ക്കങ്ങനെ ഒരു കോംപ്ലക്സ് ഇണ്ട് തോന്നുന്ന് ആണുങ്ങള്ടെ എടേല് ല്ലേ അങ്ങനെ ഒര് പെണ്ണുങ്ങളെ വിടണേല്
ഇങ്ങളെ ജോലി ക് രമേച്ചിപ്പാഴ്യോ
ഉം ഉം പക്ഷെ നമുക്ക് പെണ്ണങ്ങക്ക് എടീ ഒരു പത്ത് രൂപ കിട്ട്ണ്ടെങ്കി ഏ ഏറ്റവും നല്ലത് അതെയ്കാരം ആ കുട്ടികൾക്കും ഓൾക്കും ഓളെ ഹസ്
ഉം അത് ശരിയാണ് നമ്മക്ക് നമ്മളെ കയ്യിലായിട്ട് എന്തെങ്കിലും ഇണ്ടെങ്കിലെ ഒരിങ്കം ഇണ്ടെങ്കി ഞമ്മക്ക് ഞമ്മക്കൊര് ഒര് സമാധാനം എന്താ ഒരു ഇതാണ് നമുക്ക്
അതാണേ അതാണ് നമ്മ
അല്ലാതെപ്പൊ ഞമ്മക്കൊന്നും കിട്ടിയോണ്ട് ഒരു കുടുംബം കഴിയൊന്നുല്ല ഒരു കുടുംബം കഴിയാനൊന്നും നമ്മക്ക് കിട്ട്ണേനോണ്ട് തികയൂല പക്ഷേ എന്നാലും എന്തേലൊക്കെ ആയിട്ട് നമ്മക്കൊരു
ആഹ് അതെ ഇന്നാലും കുട്ടികൾ പെട്ടന്ന് ചോയിക്കുമ്പോ നമ്മക്ക് എന്തേലും ഒരു സാനം വാങ്ങി കൊ കൊടുക്കാനോ അല്ലെ നമ്മെള തന്നെ എന്തെലും കാര്യങ്ങള് ചെയ്യാനോ നമ്മളെ കയ്യില്ണ്ടെങ്ങി നമ്മക്ക് ഒരു ഒര് ഇതുണ്ടാവല്ലോ ഒരാ
ഉം അത് ശെരിയാണ്
സാധണ്ടല്ല സന്തോഷണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ നമ്മക്ക് നമ്മളപ്പളും നമ്മളെ കൈയില് ഒരു പത്
ആ ഞാനിപ്പോ ഹസ്ബൻഡോട് അങ്ങനെ- സംസാരിച്ച് ഞാൻ പറഞ് ഇപ്പൊ ജോലിക്ക് പോവാൻ സീ വി യൊക്കെ അയച്ച്ക്ക്ണ് കി ഞാൻ പോവും കുട്ട്യാളെക്കെ ഇങ്ങനെ സെറ്റ്ആക്കിക്കാണ്ട് ഞാൻ പോവുന്ന് അറിം അപ്പം പറയും എന്നാ ആയിക്കോട്ടെ എന്നാ ഞാൻ അവിടെ കൂലൽ പ്പിച്ച് പോവവാണങ്കിൽ ഒരു വരുന്ന രണ്ടാളൊന്നും പോകേണ്ട ജോലി ശ്
ആഹ് ആഹ് ആ ഒരു കമെന്റ് പൊതുവെ പറയ് ബട്ത്തെ ഇന്റെ ഭർത്താവും അങ്ങനെ ക്കെ ഇജ് പൊയ്ക്കോ ഞാൻ ഇവടെ ഇരുന്നോളാന്ന് അഹ് പറയിണെ പക്ഷെ അതിന്റെ ഒരു നമ്മള് അനുഭവി നിക്കണ ഒരു ടെൻഷൻ അത്ര ഇവർക്ക് പറഞ്ഞാ മനസ്സിലാവില്ല ഓർക്ക് പക്ഷേ എങ്ങനെയാന്നറിയോ ഓര് ചെലവില് നമ്മള് കഴിയുന്നത്- ഇതാണ് ഓലെ സന്തോഷം ഇന്നാണോര് ക്ക പക്ഷെ നമ്മള് പലേ രീതിയിലും ടെൻഷൻ അനുഭവിക്ക്ണ് ണ്ട് ഓര് ഇപ്പൊ എങ്ങനെ നോക്കിയാലും ഏഹ് വെരന്റാന്ന് പറഞ്ഞാലും നോക്കിയാലും നമുക്ക് അങ്ങനെ ഒര്ത്ണ്ട് ല്ലേ
നമുക്ക് ചിൽപ്പം ആ ചെലപ്പം നമ്മള് ചിന്തിക്കുമോ നമ്മള് ജീവിതത്തിനൊരു അർ അർത്ഥുല്ലാത്ത പോലെ തോന്നും നമ്മള് വെറ്തെ ജീവിച്ച് വെറ്തെ ജനി ചെറുതൊരു ജീവിതം മാരീ തോന്നും എനിക്ക് ചെലപ്പോ ചെർപ്പത്തിൽ ഒന്നും ആ ഉപ്പാന്റെ പ്പാന്റെ ചെലവിലാണ് കയ്യും. കല്യാണം കയിഞ്ഞ പിന്നെ ഹസ്ബന്റ തിലങ്ങനെ, നമ്മക്ക് ഞമ്മ എന്തേലൊക്കെ നമ്മള്
ഒരു ജ് ഇതില്ലല്ലോ ആഹ് ആഹ് അതാണ് പറഞ്ഞത് അതല്ലേ നമുക്ക്പ്പോ കുറേ നേര ത്തിന് തിന്നാൻ തന്നതോണ്ടോ ഡ്രസ്സ് തന്നതു കൊണ്ടോ അല്ലല്ലോ അതല്ലല്ലോ ലൈഫ്ന്ന് പറയണെ അങ്ങനല്ലല്ലോ ഇൻക്കും തോന്നല്ണ്ട് ഇനിക്കും തോന്നലിണ്ട് അതൊ
ആഹ് അങ്ങനെക്കെ തൊ തോന്നുമ്പളാണ് നമ്മളിങ്ങനെ പലതും വെറ്തെ ങ്ങനെ ഇരിക്കുമ്പേ ഭയങ്കര ടെൻഷനെയ്കാരം ഈ മക്കളൊക്കെ പോയ പിന്നെ ഞാ പറഞ്ഞില്ലേ ഉച്ചക്കെ ഞാൻ വെറ്തെ ഇരിക്കേക്കാരം ആഹ് സമയത്താണ് എനിക്കേറെ ഏറെ ഈ ചിന്ത വരാ ഒന്നൂല്ല ഒരു ജോലില്ല എത്തിനാ ഓര് വെറ്തെ ചെയ്യ്ണ മാരി തോന്നും.
ആഹ് അതെ അമ്മള് വെർതെ മ്മളെ ശരീരം കേടട്ത്ത മൻസ്സും കേടെട്ത്താ അങ്ങനാണല്ലോ ടെൻഷനും ഇണ്ടാവും.
ഒന്നും ജോലി ക്കൊരുങ്ങിയാൽ പിന്നെ ഒന്നും
എല്ലാം കഴിഞ്ഞ് പിന്നെ വൈന്നേരം ആവോളം വെറ്തേ ഇരി ല്ലേ പഴയപോലെ ഇപ്പോ പണ്ടത്തെ പോലെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കൂല്ലല്ലോ.
ഇപ്പം ചെയ്യാനുണ്ടെങ്കി അമ്മുക്ക് ചെറിയതെങ്കിലോ വരുമാനംണ്ടെങ്കിലൊക്കൊര്
അതെ അതെ അ തോന്നല് എപ്പളും ഇണ്ടാവാല്ണ്ട്. ഉം ശരിയാണ് യ്യ് പർഞ്ഞത്. പിന്നെ അങ്ങെ ഇര്ക്കുമ്പോ തന്നേണ് ഇതിലൊക്കെ വന്നതും ഒരാളെങ്കിലും ഫ്രീ ആയിട്ട് വെർതെ ശ്രമിച്ചോക്കാന്ന് വിചര്ച്ച്
ആഹ് അതെ ഞാൻ കൊറെ വർ ക്ക് ഫ്രം നോക്കി അശേ ഒന്നും ആണ്ട് സെറ്റാണ്ട ശേ ചെലേതൊക്കെ നമുക്ക്ങ്ങനെ ഓരോ പ്രോഡക്റ്റും കാര്യോ ക്കെ സെയിലെയ്യാനാന്നും ഞാൻ പറയാ ഇന്നെകൊണ്ട് അങ്ങനെ സംസാരിച്ച്ങ്ങാണ്ട് ആക്
ആഹ് അതാണ് ആ ഒരു ഇത് ഇൻക്കും തോന്നിയിട്ട്ണ്ട്. കാരണം നക്ക് അവര് പറയും പോലെ സംസ സാരിപ്പിച്ചിട്ട് വേറൊരാളെ കൊണ്ടത് എടുപ്പിക്കാൻ കയ്യോ അല്ലെങ്കി അം ഉം ഉം ആഹ് അതാണ് അത് ഞാനും വിചാരിച്ച്ട്ടുണ്ട്. കാര്ണം ഇപ്പ അമ്മള വീടുകൾ കൂടി പലര് വരുമ്പോ നമ്മളപ്പോരോട് എങ്ങനെ പറിണെ നമ്മക്കറിയ അപ്പൊ അതേ അനഭവം ഇൻക്കും തോന്നിയിട്ട്ണ്ട്.
ആഹ് അങ്ങിട്ട് എന്റെ ഈ ഫോണ് തന്നെ സ്റ്റാറ്റസ് ഇട്ട്ങ്ങാണ്ട് അതൊക്കെ അതൊന്നും ഇന്ക്കതൊന്നും കയ്യൂല. സെറ്റ് ആവൂല ഞാൻ കൊറെ നോക്കിക്ക്ണ്. ശേ ഒന്നുണ്ട് ഒര് നാലീസ് നോക്കുമ്പോ തന്നെ നമ്മക്ക് അയ്ന്നൊര് ബോറടിയോന്നും കാരണം ആരും വാങ്ങൂല്ല ഒന്നും ആഹ് ക്കുമ്പോ തന്ന നമുക്കൊരു ഇതാണല്ലോ മടുപ്പാണല്ലോ.
അതെന്നെ അതെന്നെ മട്പ്പെന്നെ അപ്പൊ അയ്നോട് അത്രക്ക് ഇത്ള്ളോരെന്നെ പ റ്റുള്ളൂ. ചെലര് വിജയിക്ക്ണ് ണ്ടാവും പശേ അയിനൊക്കെ ഒരുപാട്
മറ്റെയ്നൊര് അയ്‌നൊര് എല്ലത്തിനൊരു കയ്‌വ്ണ്ടല്ലോ എല്ലാർക്കും എല്ലാ കഴിവും ഇണ്ടാവുല്ലല്ലോ.
ചിറ്റ് കയ്യിലെടുക്കാൻ കയ്യണം ലെ അങ്ങനെ തോന്നി
ഇന്നോട് ന്റെ ഹസ്ബന്റ് അറിം ഞാ ചെൽപ്പൊ അറിം അവര്ടെ മേ ക്സിക്കച്ചോടം തൊടങ്ങാണങ്ങെനെ പറിം അപ്പഞ്ഞോട് പറയും അന്നെ അയ്നൊന്നും പറ്റൂല്ല. ഇയ്യ് ആരേലും കാണുമ്പോത്തിന് ചിർച്ച്ങ്ങാണ്ട് ക്കരം പറിയാ
ആഹ് അതാണ് അത് പറയുമ്പോ പറ്റൂല്ല ബിസ്സ്നസ്ന് അയ്ന്റേതായ വാണ്ടെ. അപ്പൊ പത്ത് രൂപ കൊറക്കണ്ടി വരും അപ്പൊ വിചാര്ച്ച പൈസ കൊട്ക്കാൻ കഴിയില്ല. ആഹ് അതെ അതെ ആ സാധ നമ്മ ള്പ്പൊ ആരെലും എന്തേലും പറയുമ്പോത്തിന് സാഹതാപം തോന്ന അപ്പോ ഇള്ള വിചര്ച്ച ഓൽക്ക് കൊട്ക്കാൻ കയ്യണം ന്നുണ്ടാവുല്ല അങ്ങനെക്കൊ
നമ്മള് പൊ പരിചയത്തിലെല്ലാം കണ്ടാ നമ്ക്കെരു മടിയാണല്ലോ ഓലോട് ഇങ്ങൻത്തെ കച്ചോടക്കാര്യം സംസാരിക്കാനായിട്ടേ
രീതില് സംസാരിക്കാ കഴിയില്ല.
ആഹ് അപ്പം ഇന്നോട് പറയാ അതൊന്നുല്ലാ പറ്റൂല ഇങ്ങൻത്തെ പണിക്ക് പറ്റൂല അങ്ങനെ സംസാരി ക്കണന്നറിം അപ്പ ഹസ്ബന്റ് ഇന്നോടറിം ഇയ്യ് അവടെ പോയിങ്ങാണ്ട് ചിരിക്കേക്കാരം ന്ന് പറയപ്പോ
ഉം ഇൻക്ക് തോന്ന്ണ്ട് പ്പോ ഇൻക്ക് ഇന്റെ സ്വഭാവത്തിനോട് ഏകദേശം മേ ച്ച്ള്ളൊരു ആളെന്നേണ് ഇയാളെന്ന്. അല ഞാനിങ്ങനെരു ടൈലറിങ്ങിന്റെ പരിപാടി ഇണ്ടായ്ന്നു ഇൻ ക്ക് വീട്ട്ല് വെച്ചിട്ട് ട്ടോ. അപ്പൊ എല്ലാരും ന്നോട് പറയും എങ്ങനെയാ ആരേലും തരുന്നത്ങ്ങനെ അടിക്കാൻ നിക്കണ്ട ആവശ്യന്താ? അയ്ലാറ നല്ലത്, പിന്നെ എന്താണ് മാക്സി ബിറ്റുകൾ കൊണ്ടന്നാണ്ട് അട്ച്ചിട്ട് ആണ്ട് കൊണ്ടോയി കൊടുത്തോക്കാ അങ്ങനൊക്കാണ്ട് പറയേ. അപ്പൊ അപ്പ ഞാ വിചാരിക്കും റബ്ബേ നമ്മക്ക് കൊണ്ടന്ന് വാങ്ങിച്ചോട്ത്ത്ട്ട് പ്പൊ ഓല്ക്ക് പറ്റെങ്കിലല്ലോല്ട്ക്കുള്ളൂ. അപ്പൊ മറ്റന്നാ അങ്ങനെ ഓര് വെരാ അട്ച്ച് കൊണ്ട്രാ നമ്മക്ക് അട്ച്ചു കൊട്ത്താ മതി വേറൊന്നും അറിയണ്ടാവ ശ്യല്ലല്ലോ മറ്റേ നമ്മള് വാ
അടിക്കാൻ നല്ലോണം അറിയേങ്കി പിന്നെ വെരെങ്കി പിന്നെ ആതൊക്കെ പറ്റുംല്ലേ?
ആഹ് അയിനങ്ങനല്ല. അത് മ്മള് ഇപ്പൊ ഏത് നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ നോക്കാണെങ്കിലൊക്കെ മാക്സി ബിറ്റിന്റെ കച്ചോടള്ളവരാണ് അധികോം. അപ്പൊ ബിറ്റാണ് അധികെല്ലാരും കൊട്ക്ക്ണെ. അന്നാ അട്ച്ച് വെച്ചത് ചെൽപ്പോല് പ്പോ മോഡല് പറ്റാത്തോര്ണ്ടാവും, ചെൽപ്പോ സൈസ് പറ്റാത്തോര്ണ്ടാവും അങ്ങനൊക്കെ ഇപ്പൊ ഷേയ്‌ പ്പിലല്ലേ എല്ലാരും നൈറ്റിടാ, ഫ്രീ ആയിട്ട് നൈറ്റിട്ടോല് വളരെ അപൂർവം ആൾക്കാരെ ഉണ്ടാവുള്ളു. അപ്പൊ അപ്പൊ അടിച്ച് വെച്ച് കഴിഞ്ഞാപ്പൊ അതിലാറെ പ്രേശ്നാവുലെന്നൊക്കെ. പറയും, അങ്ങനെ ടൈലറിങ്ങിനൊക്കെ പോയിന്ന സമയത്തൊക്കെ ടീച്ചർമാരൊക്കെ ഇന്നോട് ഇങ്ങനെ പറയാല്ണ്ടീന്നു, അപ്പ ഞാൻ പറയണത് ഇപ്പൊതെന്നേണ്, അപ്പൊ മ്മള് അപ്പേല്ലാരും നല്ലെന്താറിയോ ഓര് ബിറ്റ് കൊണ്ടന്നെരുമ്പോ ജസ്റ്റ് റ്റടിച്ചു കൊടുത്താ മതിയല്ലോ ഓരളവിനും ഓര കാര്യത്തിനുംന്ന് വിചാരിച്ച്ട്ട്. അങ്ങനെ അപ്പൊ അത് മാക്സിബിറ്റും ആഹ് ആഹ് ശെരിന്ന. ആ ആ ന്നയിക്കോട്ടെ.